ഹലോ, ആഹ് ആഹ് കേക്കാ
കേൾക്കുന്നുണ്ട്.
ആഹ്, കേക്കാം വേറെ എന്തൊക്കെണ്ട്?
വേറെ സുഖായിട്ട് പോകുന്നു.
ആഹ്, എല്ലാവർക്കും കെടക്കാറൊക്കെ ആയോ?
എല്ലാവർക്കും കെടക്കാന് മക്കള് ചെറിയ മകള് കെടന്നു. അവള്ന്ന് ഏയ് കെടക്കാൻ നേരം വൈകിയതാ. അവളെല്ലാസവും രാവിലെ ചെർത് എൽ കെ ജി ചേർത്തീട്ടില്ല, ചേർത്തണം. ഇന്നപ്പോ വെള്ള കുപ്പിക്ക് ഇന്ന്പ്പോ ആഹ് ഇപ്രാവശ്യം ചേർക്കുന്നുണ്ട്. ഈപ്രാവശ്യം പിന്നെ ഇന്ന് വെള്ളക്കു പ്പിക്ക് ന്നലെ കച്ചറയായിര്ന്നു. വാശിയായിരുന്നു. അതിപ്പംന്ന് ഇപ്പ വന്നപ്പോ കൊണ്ടുവന്നു.
ആഹ്, ആഹ്
അപ്പൊ അതൊക്കെ ഈ ബേഗ് പിന്നെ വെള്ളക്കുപ്പി, ബോക്സ് തൊ ബു ഇതൊക്കെ കാണുമ്പൊം മക്കൾക്ക് പോവാനധികം ഒരു ഇൻഡ്രസ്റ്റായിരിക്കുവല്ലോ.
അതെ, ആദ്യാദ്യൊക്കെ ണ്ടാവൊള്ളൂ ഇൻഡ്രസ്റ്റ്. പിന്നെ അതൊക്കെ പോവു
ആഹ് അതെ പിന്നെ പോവും പക്ഷേ അത് ഇപ്പ തന്നെ ആ പ്രവേശനോത്സവത്തിൻ്റന്ന്തൊക്കെ വാങ്ങി പോവുമ്പളൊരു ഇതാണല്ലോ. കക്ക് അപ്പൊ അതൊക്കെ ഞാൻ പറയ അതൊക്കെ വേഗം വാങ്ങി വെക്കന്നാ പോ ഞ്ഞിപ്പൊ അവള്ക്ക് ചേർത്താതെ നിക്കണെൻക്ക് താല്പര്യൊക്കെ ആയ്രുന്നു. പക്ഷേ അമ്മച്ചിമ്മ ചെറിയ മക്കളെ പിന്നെ വിദ്യാഭ്യാസം തന്നെല്ലേ അവർക്ക്.
അതെ, അങ്കൻവാടില് പോണണ്ടായിരുന്നോ അപ്പൊ?
അങ്കൺവാടി പോവില്ല, അതന്ന്യാ നഴ്സറിയിലേ പോവുള്ളൂന്ന് പറഞ്ഞാട്ട് വാശി പിടിക്കൂ, അപ്പം പിന്നെ അംഗരവാടിക്ക് ഒരു ദിവസ പോയത്. അതിലൂടെ ഞാ ആഹ് ആ കാരണം കൊണ്ടാ ഞാന് നെഴ് പെറീക്ക് പർഞ്ഞയ്ക്കാ വിചാരിക്ക്ന്ന്
ആഹ്.
പിന്നെ ഞമ്മള് മക്കള്ങ്ങനെ അങ്ങനെ അങ്ങട്ടും ങ്ങട്ടും ങ്ങനെ പോവാലോ അയൽവാസികൾക്കും ക്കെങ്ങനെ
അപ്പൊ ആ ഒര് അപ്പൊ നമുക്ക് പറഞ്ഞ് വെച്ചാ അവിടെണ്ടാവല്ലോ മക്കള്. പിന്നെ പഠിച്ചാല് ള്ള പഠിക്കും ചെയ്യും പിന്നെ ഇപ്പത്തെ കാലത്തില് എൽ കെ ജി യു കെ ജി പോയിട്ടേ കാര്യൊള്ളൂ.
കാര്യൊള്ളൂ.
ആഹ് ഒരു വർഷം ഒറ്റക്ക് പോയിട്ട് കാര്യല്ല. ഇന്റെ മക മകളെ രണ്ടാമത്തെ മകൾ എൽ കെ ജി യു കെ ജി ഒക്കെ പോയിട്ട് അവൾക്ക് ഇപ്പോ നമ്മൾ അക്ഷരങ്ങളൊന്നും വള്ളി പുള്ളി ഒന്നും നമ്മളവർക്ക് പറഞ്ഞ് കൊടുക്കണ്ട ആവശ്യല്ല. അവള് സ്വ സ്വന്തായിട്ടന്നെ അതൊക്കെ പറിം. ആഹ് പഠിപ്പിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു അത്
എങ്ങനെയായിരുന്നെന്നറിയോ ഞങ്ങൾക്ക് എൽ കെ ജിം യു കെ ജിം ഉണ്ടല്ലോ അതുപോൽ തന്നെ എൽ കെ ജി എം കെ ജി ന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട് ഞങ്ങൾക്ക്. മിഡിൽ ക്ലാസ് എം കെ ജി പിന്നെ യു കെ ജി. ആദ്യം ലോവർ കെ ജി ആണല്ലേ എൽ കെ ജി. പിന്നെ മിഡിൽ എം കെ ജി പിന്നെ അപ്പർ ക്ലാസ് അങ്ങനെ മൂന്ന് സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാ നാണെങ്കില് എന്നെ ചേർത്തിയ സമയത്തു ഞാൻ ഏഹ് അം ങ്കംവാടിയില് പോയിക്കൊണ്ടിരിക്ക്ണേര്ന്നു അപ്പൊ ആ ഒരു ഒ ഒരു കൊല്ലം എക്സ്ട്രാ എന്നെ അങ്കവാടില് വിട്ട് ഒന്നും കൂ ടി ഒന്ന് ഇതായിട്ട് സ്കൂളിലോട്ട് ആക്കാന്ന് പർഞ്ഞിട്ട് അപ്പ ഞാന് ഒരുത്വായിരുന്നു കുഴപ്പ ഉണ്ടായ്രുന്നില്ല എ നിക്ക്. അത് കഴിഞ്ഞപ്പത്തേനൊട്ട് പിന്നെ അവര് സമ് ച്ചില്ല. അവര് പർണ് എം കെ ജി നമുക്ക് എൽ കെ യു കെ ജി യിലോ ട്ടാക്കാൻ പറ്റൂ ഇങ്ങനെ എന്റെ ഒരു കൊല്ലം പോയി. അവര് പർണു എത്ര പഠിക്കാനറിയ അറിവ് ണ്ട് ന്ന്ണ്ടെങ്കിലും യു കെ യിലോട്ട് നമ്മൾ ആക്കൂലാന്ന് പർഞ്ഞു. അങ്ങനെ ഇപ്പ എനിക്ക്
അആഹ്
രണ്ട് വയസ്സുണ്ട് അപ്പൊ പ്ലസ് വൺ ക്ലാസ് എഴുതുമ്പോ എനിക്ക് പതിനാറ് വയസുണ്ട്.
ആഹ് മേരേഡൊന്നും ചെയ്യാനൊന്നും ഇപ്പം വിചാരിച്ച്ണൊള്ളു ഇപ്പ പഠിച്ചൊരു ജോലി ആവട്ട ലേ.
അതെ. പഠിച്ച് ജോലി കിട്ടിയിട്ട് മതി ബാക്കിയെല്ലാം.
ആഹ് അതന്നെ അതാണ് ഇപ്പം മക്കളൊക്കെ പറയ്ണത്. ആഹ് ഇപ്പം മക്കളൊക്കെ അതന്നെ പറയ്ന്നെ. നമ്മടെ കാര് അത് മതി അമ് ആഹ് അതെ പിന്നെ ഞമ്മള് ഞമ്മളൊക്കെഞായന്ന് ഞാനൊക്കെ ആയന്ന് നമ്മളൊ ക്കായന്ന് അത് അന്ന് അവർക്ക് പിനെ ജോലി അല്ലേന്നു അവർക്ക് ഒരു കുടുംബജീവിതം വേണം അങ്ങനൊര് സിറ്റുവേഷനേ പണ്ടൊക്കെ ഇപ്പ അതല്ലല്ലോ ഇപ്പ ജോലി ആയിട്ടൊള്ളു ബാക്കിയെല്ലാ കാര്യും. അന്ന് വ് അവർക്ക് സ് സ്ത്രീകൾ ആഹ് സ്ത്രീകൾക്ക് ഇതായിരുന്നു പിന്നെ മുൻഗണന ഇല്ലായിരുന്നല്ലോ അവർ റെ അടിച്ചമർത്തുന്ന കാലായിരുന്നല്ലോ. ഇനിപ്പോ മക്കള് ണ്ടെങ്കി ആൺകുട്ടിയേളെ പർഞ്ഞയ് അല്ലെങ്കി മൂത്തവരെ അവ്ടെ നിർ പിന്നെ നിർത്തിയാട്ട് ഇളയറ്റാളെ പർഞ്ഞയക്കാ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നട്ട് പഠി ആഹ് പഠിക്കാതെ ങ്ങനെ പോയി പോയി പോയി അവർക്ക് വിദ്യാഭ്യാസം എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ആ അന്നത്തെ കാലത്ത് അതായിരുന്നു ഇപ്പ അങ്ങനെയല്ല ഇപ്പ ന്യൂ ജനറേഷൻ അല്ലേ
ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ പഠിപ്പ് എന്തോരം പഠിക്കാൻ പറ്റൂന്ന് വെച്ച അത്രയും പഠിക്കണുണ്ട് പിള്ളേര്
യ അതന്നെ എന്തെലൊര് ചെറിയ സാലറി ആയാലും വലിയ സാലറി ആയാലും ഏതേലും നിലക്ക് വാങ്ങുക
ചെക്കന്മാര്ക്കും ചെക്കന്മാരേം വേണ്ട അപ്പ പഠിപ്പുള്ള ചെക്കന്മാരെ മാത്രംമതി എല്ലാവർക്കും ഇപ്പം
ആഹ് അതെ ഇപ്പൊങ്ങനെയാണ് ന്ന പിന്നെ ഇപ്പൊ അങ്ങനൊരു കാലാണ് അതുകൊണ്ട് ജോലി നമ്മക്ക് സ്ത്രീകളായ ജോലി നിർ ഇതാണ് നമുക്ക് അത്യാവശ്യാണ് ഇപ്പൊത്തെ കാലത്ത് അത് വാണാണ് ആഹ ഇപ്പത്തെ കാലത്തത് നിർബന്ധായൊരു കാര്യാണ് അത്യാവശ്യാണ് നമ്മളെ ജോലിന്ന് പറഞ്ഞാല്
അതെ ജോലില്ലാണ്ട് പിന്നെ പൈസല്ലാണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ
ആഹ് അതെ പിന്നെ അനിയെനെന്താ പഠിച്ചണ് ചെറിയ മകൻ
അവൻ പത്തില്
ആ അ രണ്ടു പേരായിരിക്കും
ആനാനും അവന
ആഹ്
അവനിപ്പം പത്തിലേക്ക് അയേക്കണ്
അയ്ശരി എസ് എൽ സി
ഉം ആഹ് എസ് എസ് എൽ സി അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ പഠിക്കാൻ കുറച്ച് പുറകോട്ടാണ്
ആ പഠി ഠിക്കാനവർക്ക് കളിയായിരിക്കും ആ കാര്യായിട്ട്
പെൺ പിള്ളേരാണെങ്കി എങ്ങനെയെലും പിടിച്ചിരുത്തി പഠിപ്പിക്ക് ഠിപ്പിക്കാം ഇത് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും
അതന്നെ അത് ചെറിയ മക്കളായാലും ആൺകുഞ്ഞുങ്ങളായ അങ്ങനെ തന്നെ ഒരു വയസ്സ് ആവ്ന്നേരെ വൈസാകുന്നോടെ നമ്മള് പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലാവില്ല അവരങ്ങ് പോവും
ആ അത് കളിന്ന് പറഞ്ഞഴിഞ്ഞാൽ കളീടെ വിചാരം മാത്രേള്ളൂ
ആ കളിന്ന് പറഞ്ഞ വിചാരം മാത്രെ ഉണ്ടാവുള്ളൂ
നേരം വെളുത്ത് കഴിഞ്ഞാ ചായകുടിച്ച് പോവും ആ പെൺ പിള്ളേർക്ക് കൊഴപ്പ അപ്പല്ല അവര് എന്ത് ചെയ്താലും എങ്ങനെ കാണിച്ചാലും അവര് പഠിച്ചോളും ട്യൂഷനും അതില്ലെങ്കിലും അവരെങ്ങനെങ്കിലും പഠിച്ചോളും ഇവന്മാരാ ശ്രദ്ധിക്ക ക്കാണ്ട് പറ്റൂല്ല
ആ ശ്രദ്ധിച്ചാലവര് ആ അവർക്ക് ശ്രദ്ധിച്ച അവർക്കെന്നെ നല്ലത്
ആ ഞാൻ വീട്ടില് വീട്ടില് ഞാനുണ്ടെങ്കില് ഞാൻ പഠിപ്പിക്കും എനിക്ക് കൊഴപ്പൊന്നുല്ല ഇതിപ്പോ ഞാൻ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് അമ്മക്ക് ഒറ്റക്ക് പഠിപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ എന്തായാലും ട്യൂഷൻ അങ്ങനെ എങ്കിലും നോക്കണം
എല്ലാരോടും അങ്ങണ്ട് ആ മക്കളല്ലേ മക്കള് പറഞ്ഞ ചിലപ്പോ ഭാഷിയായിരിക്കും അവർക്ക് അപ്പൊ നമ്മളെങ്ങനെങ്കിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാല് കൊറെയൊക്കെ ലെവലാവും ഉം
പിടിച്ചിരുത്തി പഠിപ്പിക്കാന്ന് വെച്ചാല് നടക്കൂല
ആഹ് പഠി അതെന്നെ പഠിപ്പിച്ചാന് പഠിക്ക്യാന് അവരൊക്കെന്നെയാണ് നല്ലത് ഇത് ഇത് എജൂക്കേഷനായിട്ട് ഞമ്മള് വിദ്യാഭ്യാസം തായാണ്ട് മെച്ചപ്പെട്ത്താനും തൊക്കെ ജോലി വാങ്ങാനും തൊക്കെ കഴിയും ഇപ്പ തന്നെ പഠിച്ചാല് അപ്പം ശെ താവാെള്ളു ആഹ് മക്കള് എല്ലാ മക്കളും അങ്ങൻ തന്നെ മ്മളെ മ
പഠിച്ചോളുവായ്രിക്കു അല്ലേ മക്കൾ പഠിച്ചോളുവായ്രിക്കും
മക്കള് വാശ്യാണ് തെന്നെ അമ്മള് ഉം മൂത്ത മകന് പിന്നെ എട്ടാം ക്ലാസ്സില ആഹ് മൂത്ത മകൻ എട്ടാം ക്ലാസ്സിലാണ്
ആഹ്
അവന് അവെന്റെതായ്റ്റ് ള്ള കാര്യങ്ങളൊക്കെ അവനാണ് പക്ഷെ ഭയങ്കരം താണ് പിന്നെ കളിയാണ് ഭയെങ്കെരായ് റ്റ് അതൊക്കെയാണ് രണ്ടാമത്തെ മോള് പിന്നെ അവെളെ കാര്യം അവളെന്നെ ഒന്നാം ക്ലാസ്സ്ലായ്ര്ന്നു കയ്ഞ്ഞ പ്രാശ്യം നല്ല മാർക്ക്ണ്ടായ്ന് ഫുള്ള് എ മാർക്ക്ണ്ടായ്ര്ന്നു മൂന്നാമത്തെഞ്ഞ് എൽ കെ ജി ആണ് അവളെ നല്ലവണ്ണംഞ്ഞ് നോ ക്കണം എൽ കെ ജി ആവുമ്പ അമ്മള് പിന്നെ ത തറ തൊട്ട് ഞമ്മള് പഠിപ്പിക്കണല്ലോ
അതെ ഇപ്പഴേ പഠിച്ചാെടങ്ങിക്കഴിഞ്ഞാ അവർക്ക് എൾപ്പവായ്രിക്കും
പ്പൊ ഞാം പറിം ന്റെ മൂത്ത മോ രണ്ടാംത്തെ മോളോട് ഇനി ഈ വർഷം അന്നെ പോ നോക്കാനൊന്നും കയ്യില്ലട്ടൻക്ക് മറ്റ് പിന്നെ ഓള് ചെറി മ വെള് ചെറ്യേ കുട്ട്യല്ലെ അപ്പൊ വെളെ നോക്കാണ്ടാവുട്ടോന്നൊക്കെ പറ്യേ
ആഹ്
അവരെ കാര്യം അവര് നോക്ക്യാ കൊറേ ഒര് സമാധാനാണ്
അതെ അപ്പൊ അവളോട് കൊറച്ചൊക്കെ പറഞ്ഞ് കൊട്ക്കാനൊക്കെ പർഞ്ഞാ മതീലേ
ആഹ് മതി ക്ഷെ അവളെന്നെ മ്മള് പഠിപ്പിക്കണം അവള് കഴിഞ്ഞറാശ്യം ഒന്നാം ക്ലാസ്സ്ലായ്ര്ന്നു അപ്പൊ ഞമ്മള് വൽ ആഹ് വള്ളിം പുള്ളിം തൊക്കെ ത് ഞമ്മള് കൊറേ ഒക്കെ അമ്മള് ഒപ്പം കൂടണം ചിന്നങ്ങളും തൊക്കെ ഞമ്മള് ശെര്യാക്കി കൊട്ക്കണം ഇത് പിന്നെ രണ്ടും എൽ കെ ജി ആയാലും ഒന്നാം ക്ലാസായാലും ഉം അലോ
ആഹ് ഹലോ കേക്കാ
അക്‌ഷരങ്ങളൊക്കെ പ്പഴേ പഠിപ്പിച്ച് കഴിഞ്ഞെഞ്ഞെയ്ഞ്ഞാ പിന്നെ അവർക്ക് ബുദ്ധിമുട്ട്ണ്ടാവൂല്ല
ആഹ് ബുദ്ധിമുട്ട്ണ്ടാവൂല അമ്മള് അവരൊരു സ്വയം പഠിക്കാനവക്ക് മൻസ്ണ്ടാവണം ന്നാലെ കാര്യാെള്ളൂ ഞമ്മള് പ്പെ ത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവ്ന്ന രീതീലും ആവണം
കുത്തിത്തിര്പ്പിന് വേണ്ടി പഠ്പ്പിച്ചിട്ടും കാര്യൊല്ലല്ലോ
ആഹ് അതെ അവർക്കൊരു വാശ്യാണ് ന്റെ രണ്ടാമത്തെ മോക്കൊകെ ഭയങ്കരം വാശി യാന്ന് പർഞ്ഞാ അങ്ങട്ട് പർഞ്ഞാ ഇങ്ങട്ട് പറിം ഇൻക്ക് അറിയും ഇൻക്കറിയും ഞെങ്ങെട്ട് ഈ ടീച്ചർ പറയല്ലേ ഇൻക്കറിയും പിന്നെ പിന്നെന്താ ങ്ങളിന്നോട് പാ അപ്പ ടീ ച്ചറതേപോൽതന്നെ ടീച്ചറ് പറയും അവൾ നല്ല കുട്ടിയാന്നൊക്കെ പറയും ടീച്ചറ് അവളെ നമ്മളെ വിചാര്ച്ച മാതിര്യൊന്നു അല്ലാ ആഹ് എയ്താനും വായ്ച്ചാനൊക്കെ നല്ല ഉഷാറാ അപ്പൊ ഞാൻ പറയും ഇവട്ന്ന് ഭയങ്കര വാശ്യാ ബുക്ക്ട്ക്കുമ്പോത്തിനും അഹ് വേണ്ട ഇത് മതി ന്ന് പർഞ്ഞ് പോക്കാ പിന്നെ അവളെ പിന്നെ അവളെ കാണലേന്നെ പിന്നഞാ അതുതൊക്കെ പറഞ്ഞ് അങ്ങനിം ഇങ്ങനിക്കെ
പറഞ്ഞ് എങ്ങനെലൊക്കെ എഴുതിപ്പിക്കും പക്ഷേ എയ്താത്തേന് ഞമ്മക്ക് ടീച്ചർമാരരോട് ഞമ്മക്കാ ണം അമ്മമാര്ക്കാണല്ലോ അതിന്റത് അതവർ മനസ്സിലാക്കുന്നില്ല അവർക്ക് അവര് ചെറിയ മക്കളെല്ലെന്ന് വിചാര്ച്ചി ഞമ്മളെ രക്ഷിതാക്കളോടാണ് ശ്രദ്ധിക്കാം പറയാ
അതെ
ആഹ്
അവര് ശ്ര നമുക്കും അവരും ശ്രദ്ധിക്കണ്ടയ്ന്റെപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കി നടക്കൂലല്ലോ
അതെ അമ്മ നമ്മള് അവരെ കൂടെ അങ്ങനെ പോകണം
അതെ
ആ
എന്നാ ശരിയെന്ന
ഓക്കേ
ഓക്കെ ഉ